ഹലോ
കേക്കുന്നുണ്ടോ
ആ കേൾക്കണ്ട്
ആഹ ചോറ് കഴിച്ചാ
ഓ ചോറൊക്കെ കഴിച്ചു മൂന്നര ആയിലേ
ഓ അങ്ങനരല്ലേ സമയം നോക്കില്ലേ ഞാനാന് ഇപ്പതാ കഴിച്ചു നീട്ടിട്ട ഉള്ള അതാ ഞാൻ ചോദിച്ച ചോറ് കഴിച്ചായിരുന്നൊന്നു
ഉം
മക്കൾക്ക ഇന്ന് ഒന്ന് പോണ്ട
ആ മക്കളോ ക്കെ പോയിണ്
അപ്പൊ കുഞ്ഞച
ഒരാൾ ഒ ചെറുത് ഉണ്ട് ഒരാൾ വല്യ ആള് പോയിണ്
ആഹ എത്ര വയസായി
വലിയോൾക്ക് നാല് വയസ്സ് ചെറുതിന് ഒന്നര വയസ്സ്
ഓ ആഹാ അപ്പൊ മൂത്താള് നേഴ്സറയിലാ പോന്ന
ആ ആ ഇംഗ്ലീഷ് മീഡിയമില്
ആഹ ആഹ ആഹ് ഈടെ ഇവിടെ ഒരരുത്തൻ ണ്ട് ആറ് മാസ ആയിട്ടുള്ളൂ ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കയായിരുന്നു അയിനെ
തന്നെ
ആഹ അവന് പ്പെ കൊറച്ചൊന്ന് ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നിക്കെണ്
തന്നെ
ആ എന്താന്ന അവിടെ സ്പെഷ്യല്
സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല ഇന്ന് ഓ അതൊക്കെ കഴിഞ്ഞു
നോമ്പ് ഇണ്ടായിരുന്ന്
ആഹ് ആഹ് അറഫാന്നോമ്പ്ണ്ടോ നമ്മക്ക് തലേന്ന്
ആഹ
ഉം പിന്നെ ഇപ്പം മുഹറത്തി ഉണ്ടാവും ഒരു ഒമ്പോ പത്തും നോമ്പ് അഹും കഴിഞ്ഞ്
എപ്പോ
ഇപ്പ ഇണ്ട ഈ മാസം ഇണ്ടായിന ഒമ്പും പത്തുള്ള നോമ്പ് ണ്ടായി അതും കഴിന്നിനു പറ
ഓ അങ്ങന ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
ആഹ് അഹ്കഴിഞ്ഞ്
ഈ വർഷം തീരാനയി ഇനിയും നാലോ അഞ്ചോ മാസം കൂടി കഴിഞ്ഞി ഇതാ ഈ വർഷം തീർന്നു ഹെ ന്താ സത്യം ഞാനും ആലോചിക്കും താ പറ്ന്ന് മുപേ വർഷം കഴിഞ്ഞു.
സ്കൂൾ തുറന്നിട്ട് മക്കൾക്ക് സ്കൂൾ എന്തരു മാസം കഴിഞ്ഞാല്ലോ എത്ര പെട്ടെന്ന് ഇന്നലെ മിഞ്ഞാന്ന് പോയിട്ടോള്ളൂ
ആഹ ഇത് ഞാൻ ഇന്നാല ഇൻസ്റ്റാഗ്രാമേക്കെ സ്രോൾ ചെയ്തൊണ്ടിന്നപ്പോഴാണ് ഇങ്ങനെ കണ്ട് നമുക്കിപ്പ ഇപ്പൊ ഏഴാം മാസം ഏഴായിയില്ലേ മാസം ഇനി കൂടിപ്പോയ അഞ്ച് മാസം കണ്ടല്ലേള്ളൂ ഈ മാസം വർഷം തീരാൻ വേണ്ടിട്ട് ആ അതന്നെ അന്തം വിട്ടിരിക്ക ഇനി എത്രണ്ട് കുഞ്ഞിന് എന്റെ കുഞ്ഞിന് താ ഏഴു മാസം തികയാൻ പോകുന്നു. ഇതാന്ന് പറയുമ്പോ വലുതായി ഒന്നും അറിയണില്ല ഒന്നും അറിയണില്ല ഞാൻ ഞ എനിക്കിപ്പഴേ ഞാനാണെങ്ക എനിക്ക് ഇന്നലെ ലേബർ റൂമിൽന്ന് ഇറങ്ങിയാണ് എനിക്ക്പ്പോഴും തോന്നുന്നേ
സത്യം ആഹ എനിക്ക് നമ്മള് ഞാന് എന്റെ ഈ ലേ ഹെ നമ്മളന്ന് ഡെലിവറി ലന്ന് ഉണ്ടല്ലോ ഉ രാവിലെ പി വി ചെയ്യാൻ വേണ്ടി പോയത അപ്പോഴ അവര് പറഞ്ഞു ഒരുപാട് ഡയലൈറ്റഡ ആയി ഇന്ന് തന്നെ ഡെലിവറി കാണും. വേഗം അഡ്മിറ്റ് ആയിക്കോ പറഞ്ഞ അപ്പഴേ എന്റെ അമ്മയ്ക്കൊ ഒരു സംശയം ഉണ്ടായി മിക്കവാറ അഡ്മിറ്റ് ആക്കുംന്ന് പറഞ്ഞോണ്ട് പി വി ചെയ്യണംന്ന് പറഞ്ഞോണ്ടേ എന് ഞാൻ നാട്ടിൽന്ന് എൻറെ അമ്മേനെ അനിയത്തിനും വിളിച്ചു വരുത്തി.
ഉം ഉം ഉം
എന്നിട്ട് അമ്മയ്ക്ക്ന്നേ സംശയം ഇണ്ടായിട്ട് അമ്മ രാവിലെ ഇറങ്ങിയപ്പോഴേ ഡ്രസ്സും അതും ഇതുംഎല്ലാം വാരി പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴേ എന്നാ ഒരു വെറു അങ്ങനെയ എന്നാലും പറയണമെങ്കിലോന്ന് പക്ഷെ വിചാരിച്ചില്ലേ എന്റെവിചാരം അങ്ങനെയൊന്നും പറയത്തില്ല പിന്നെ അവരെ സമാധാനത്തില തുണി എടു ഇരുന്നോട്ടെന്ന് വിചാരിച്ചുളളൂ. അപ്പോഴ പറയാ! ഇന്ന് തന്നെ ഡെലിവറി വേണം ഡയലേറ്റഡ് ആണ് ഈ അഡ്മിറ്റ് ആയിക്കോ പറഞ്ഞ്. എന്നിട്ട് പിന്നെ നമ്മള് തിരിച്ച് വീട്ടില് പോയി. തിരിച്ച് വീട്ടില് പോയി ഒന്നേന്ന് ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ആഹാരമൊക്കെ എനിക്ക് വേണ്ടതും കുഞ്ഞിനു വേണ്ടതും എല്ലാം എടുത്തിട്ടാ തിരിച്ചു വന്നെ. എനിക്കിപ്പഴും അതാ ഓർമ്മ വരുന്നേ. ഞാൻ അന്ന് അവിടെന്ന് തിരിച്ച് വീട്ടീന്നു പോയപ്പോ ആ പോയ വഴിക്ക് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ കേറിയിട്ടാ പോയ. അവിടെ ഹസ്ബൻഡിന്റെ നാട്ടിലൊരു ഫ്രണ്ടുണ്ട്. അവരെ വീട്ടിലൊക്കെ കേറിട്ടാ പോയെ. അപ്പൊ ഞാൻ അതൊക്കെ എനിക്ക് ഇപ്പഴും അതൊക്കെ അതുപോലെ അങ്ങനെ! പകല് പോലെ അതെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാ ഇനി ഇന്നലെ കഴിഞ്ഞു. ആ എനിക്ക് ഇന്നലെ കഴിഞ്ഞു. ഇപ്പം എനിക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോണ വഴിക്കൊക്കെ നമ്മള് വേറെ എവിടെയെങ്കിലും പോവല്ലോ. അങ്ങനെ പോകുമ്പോഴക്കെ എനിക്ക് പെട്ടെന്ന് ആ ഡെലിവറിടെ ഒരു ദിവസം! ഞൻ തിരിച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോണം. എനിക്കതാ എപ്പോഴും ഓർമ്മ വരുന്നെ. ഇപ്പം എനിക്ക് ആ വഴി എങ്ങനെ പോയാലും എനിക്കിപ്പ അത് മാത്രമേ മനസ്സില് വരത്തുള്ളൂ. വേറൊന്നും വരുന്നില്ല. ആഹ്! ഞാൻ മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് അത് തന്നെ ഓർമ്മ വരുന്നെ. ആ ഇനി! കുഞ്ഞിനെ കാണിക്കാനൊക്കെ ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിലും എന്റെ ചിന്ത മൊ ത്തം എനിക്ക് ആ ആറാമത്തെ നിലയിലെ എന്റെ ലേബർ ലേബർ റൂമും അവിടത്തെ എന്റെ വാർഡു വൊക്കെയാ എനിക്കെപ്പഴും ചിന്ത മൊത്തം.
പിന്നെ വർക്കായി ഇല്ല!
എന്തോ!
മറക്കാൻ കയ്യില്ല
മറക്കാൻ കയ്യ്ണില്ല അതെന്നെ ഞാന് ഒന്നും അറിഞ്ഞ് ട്ടില്ല ഞാൻ ഒരു വെഷമവും കര സങ്കടൊന്നും അറിയാണ്ട് കേറിയതാ ഞാൻ
ആദ്യത്തെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റായിരുന്നേ എന്റെ ഉം ഡോക്ടർ പറഞ്ഞായിരുന്ന് കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറ ട്ടടായി അത്രേ ഡയലേറ്റഡായിട്ടുള്ളൂ നോക്കാ നോർമല് പ റ്റില്ലാന്നുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്യണമെന്നു പറഞേ അപ്പൊ ഞാൻ ക്ക്യപ്പോ എ പി അമ്മേലെ മൊഖൊക്കെ എന്തോ പോലായി ഞാൻ പക്ഷെ ഈന്ന് ളിച്ചിട്ടാ ഞാരുന്നത് അവടെ ആ എന്നിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് എല്ലാരെട്ത്തും ഭയങ്കര എക് സൈറ്റ്മെന്റ് പുതുതായിട്ടൊരു കാര്യം ചെയുമ്പോഴേക്ക് എനിക്ക് അതിന്റെ ഭയങ്കര എക് എക്സൈറ്റ്മെൻ്റായി എന്താ എതാന്ന് അറിയാവേണ്ടിട്ട് എന്റെ ആദ്യത്തെ കുഞ്ഞാ അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റായി ഞാനിതുവരെ എന്താ ഇങ്ങനെ പറഞ്ഞ് കേട്ട് ട്ട് എല്ലാ എല്ലാതെ നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ എനിക്കതൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റായിരുന്നു എങ്ങനെയാ വേദന വരുന്നേ നല്ല വേദന ണ്ടാവോ ആ അങ്ങനെ ക്കെ എനിക്കാ വേ അപ്പം ഞാൻ കേറിയപ്പോ ആറേഴു പേരുണ്ടായിരുന്നു അവരെല്ലാം വേദന വന്ന് കരഞ്ഞ് നിലവിളിച്ച് ലേബർ റൂമില് കൊണ്ട് പോകുന്നതെല്ലാം ഞാൻ ചിരിച്ചും കൊണ്ട് അവിടെ കെടന്ന് കണ്ടൊണ്ട് കെടക്കുവാ എന്നിട്ട് എനിക്ക് ഏ പെയിന് വന്നപ്പോഴത്തേക്കും ആദ്യോക്കെ കൊറെ ഞാൻ കടി ടിച്ചു പിടിച്ചു പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പ എനിക്ക് തീരെ പറ്റില്ല അപ്പഴേ ഞാൻമനസ്സിൽ യ്യോ ദേവമേ അവരെ ക്കെ അനുഭവിച്ച ഇത് തന്നെയല്ലേന്ന് കൊർച്ചേരം എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി കൊർച്ചേരം കരഞ്ഞെ പിന്നെ കൊർച്ചയ്ഞ്ഞപ്പത്തേക്കും ഇങ്ങനെ അവര് പറഞ്ഞു പുഷാക്കിക്കോ ഡയലൈറ്റഡായിക്കോളും പതിയെ പുഷാക്കിക്കോന്നു പറഞ്ഞു
ആ
ആ അങ്ങനെ പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ പ്രസവിച്ച കണൊക്കെ ഒന്നും ഞാൻ അറി അറിഞ്ഞിട്ടില്ല എല്ലാ ങ്ങനെ ചിരിച്ച് കണ്ണം തൊറന്ന് കണ്ടോണ്ട് കെടക്കുവാ ആ ആ ങ്ങാനന്ന് ഇപ്പഴേ ഞാന് എന്തോ
പേടിയൊന്നുല്ലാതെ
ആ ഇല്ല ഞാന് ഇന്ന് എന്നിട്ട് ഇവരാരും എന്നെ ശ്രദ്ധിച്ചില്ല ആദ്യത്തെ ഡെലിവറിയായോണ്ട് പതിയെ കാണ ത്തൊള്ളൂന്നും പറഞ് അവരാരെന്നെ മൈൻഡാക്കിയിട്ടില്ല വേദനയ്ക്കുള്ള ഇൻചക്ഷനൊന്നും തന്നില്ലായിര്ന്ന് എന്നിറ്റ് കൊർച്ചയ്ഞ്ട്ട് ഏ ആ നോ ക്ക്യപ്പോഴത്തേക്കും ആ ഡയലേറ്റഡായി ഡോക്ടറെന്നെ പെട്ടെന്ന് പേടിച്ചു യ്യോ ഇത്രയും ഡയലേറ്റഡായി പെട്ടെന്ന് കൊണ്ട് വന്ന് അവര് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒബ്സർവേഷൻ റൂമിൽ പ്രസവിക്കായിരുന്നു അയ്യോ സത്യം ഞാന് എനിക്ക് അത് ആലോയ്ക്കുമ്പോ ചിരിയും വെരും ആ അങ്ങനെ എന്നിട്ട് ഞാൻ ആ ഡെലിവറിയ്ഞ് വീട്ട്ന്ന് എറങ്ങിട്ടും ഭരണൂരം പോണോരെട്ത്തെല്ലം കഥ പറ ല്ല അമ്മ പറയുന്ന് നിനക്ക് ഡെലിവറി കഴിഞ്ഞതോടുകൂടി പ്രാന്തായിന്ന് ഞാന് എ ആ ഞാനെല്ലാരെട്ത്തും കഥ പറച്ചില എന്റെ എക്സ്പീരിയൻസ് പറച്ചില ഇങ്ങളനൊരു ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എടീ എ ടി ഇങ്ങനാടി അങ്ങനാടി ർഞ്ട്ട് ഞാൻ എല്ലാരെട്ത്തും എക്സ്പീരിൻസ്ർച്ചില ഞാനെ ന്തിനാ എന്റെ അനിയത്തിന്റെ ട്ത്തെറങ്ങി അവളിപ്പം എ ഡെലിവറിന്ന് കേക്കുമ്പോ അവൾ പറയാ ഞാൻ പ്രസവിക്കുന്നില്ല എനിക്ക് കല്യാണം വേണ്ട ഞാൻ പ്രസവിക്ക ത്തുല്ല പർഞ്ഞിട്ടാ നിക്കുന്നെ
എനിക്ക് എനിക്ക് പേടിന്ന് അപ്പൊ ആ നേരത്ത് ഞാന് കൊർച്ച് നേരം ഒര് അരമണിക്കൂറെങ്ങാണ്ട് കരഞാണും അല്ല പിന്നെ ഞാൻ കരങ്ങിട്ടോളു ഒന്നും അറിങ്ങിട്ടുല്ല
ആനെ
വേദന ഉണ്ടായപ്പോഴില്ലേ പിന്നെ കടിച്ചു പിടിച്ചാ ക്കെടന്നെ അപ്പൊ പിന്നെ എനിക്കിപ്പ അത് ഞാൻ ഇതൊക്കെ ഇത്ര ഉള്ളൂ സിലി കാര്യം ഞാൻ എന്തിന എന്നിട്ട് പിന്നെ എനിക്ക് ഇപ്പ ആയിക്കുമ്പോ ഒരു നാണക്കെട അ അ അരമണി മിക്കറ അര മണിക്കൂർ കാരങ്കിലും ഈ സഹിക്ക്ണത് വേദനയല്ലേ ഉള്ളൂന്ന് പക്ഷെ എല്ലാരും ശരീരപ്രകൃതി അങ്ങനെ ആയിരിക്കണ എന്നില്ലല്ലോ ചില ആൾക്കാർക്ക് തീരെ പറ്റത്തില്ല പക്ഷെ എ എ എന്നെ സംബന്ധിച്ചിടുത്തോളം എനിക്ക് നമ്മളെ ഈ എന്തെങ്കിലുക്കെ മുറിക്കുമ്പോഴേക്ക് ഇണ്ടല്ലോ ഇങ്ങനെ പച്ചക്കറികളൊക്കെ മുറിക്കുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും കയ്യില് കത്തിക്കെ കേർക്കൊണ്ട് മുറിയുന്നല്ലാതെ ഇങ്ങനെ എവിടെയെങ്കിലും വീണ് കൈ മുറിയും കയും കാലൊക്കെ മുറിയുന്ന ല്ലാതെ അല്ലാതെങ്ങനെ ദേഹം മുറിങ്ങിയിട്ടൊന്നുല്ല ഒരു ഒടിവോ ചതവൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങ അങ്ങനെ അങ്ങനെയുള്ള വേദനകളൊന്നും എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് ആഗ്രഹ ഒറ്റള്ളരു പല്ല് വേദന വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ എന്റെ എന്റെ ജീവിതത്തിൽ എനിക്ക് വേദനന്ന് പറയാ പ ക്ഷെ അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്കിത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എങ്ങനെയ ഞാൻ ഏതാന്ന്റ പക്ഷെ എന്റെ അനിയ ത്തി സംബന്ധിച്ചിച്ച് അവടെ ഈ അവിടെ എവിടെ ഓടും ചാടും കയ്യും കാലും പൊട്ടല് ഇങ്ങനെ ശരീരൊക്കെ നല്ലോണ്ണം മുറങ്ങിട്ടൊക്കെ ഇണ്ട അവക്ക്
ആഹ്
ആഹ് അപ്പ അതൊക്കെ അറിയാം അത് എത്രത്തോളം വേദനണ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പറ്റിയത്തി എത്രതോള്ള വേദനയാണന്ന് ഞാനൊക്കെ ഈ ഉറുമ്പ് എടിക്കുന്ന വേദനയിലാള്ളത് അയ്യോ കുഞ്ഞിന് എത്രയ ഒന്നര വയസ്സോ
ആഹ് ഒന്നര വയസ്സ്‌
മോള് പ്പം നല്ല വികൃതിയയിരിക്കും ല്ലേ
ഓ ഓടും നിക്കൂല മോന്റെ അപ്പറം പായണം മഴ പെജണെങ്കി മഴത്ത്ക്കും വെയിലറച്ചാണേങ്കി അങ്ങനെ അതതാ പാടന്ന്പ്പം ഓനെ എടുക്കാനാണയ് ഉം ഉം ലേ. ഒറക്കും വല്ലാ ഇല്ല്യാ ഇട്ത്തെന്നെ നടക്കണം ഉം
ഉം ഞാന് ഇവടെ വന്നപ്പഴത്തേക്കും ആദ്യം അവനെന്റെ അമ്മേടേയില് പോവത്തില്ലായിര്ന്നു എന്റെ മോനേ
ആഹ് ആഹ്.
ഇപ്പൊ അവൻ പോവണൊണ്ട് ഇപ്പൊ പോയി തൊടങ്ങിയപ്പോ അവന് ഇപ്പ അമ്മേടെ അടുത്തെന്നെ ഇരുന്നാ മതി. ഒറക്കവെല്ലാം അമ്മേടടുത്തെന്നാ ആഹ് ഇപ്പൊ ഇത്രോം നേരം അമ്മ വച്ചിട്ടിരുന്നിട്ട് ഇപ്പ എൻ്റേൽ തന്നിട്ടേള്ളു ഒറക്കൊണ്ട് കൊണ്ട്പോയി ഒറക്കിക്കൊന്നറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ അവനെടുത്തിട്ട് ഇങ്ങ് റൂമിനാത്തോട്ട് കൊണ്ടോ ന്നിട്ട് അതാ ഇപ്പൊ നല്ല ഒറക്കം പിടിച്ച്. നല്ല ഒറക്കവായി അല്ലെങ്കീ ഇത്രേം നേരം ഭയങ്കര പ്രശ്നമായ്ക്കൊണ്ടിരുന്നതാ.
എന്ത് കാട്ടും?
എന്തോ
എന്ത് കാട്ടുന്നറയാ കുട്ടി എന്ത് കാട്ടും
ഇവനോ ഇവന് എന്നെ മുടിയെല്ലാ പിടിച്ച് വലിച്ചിട്ട് പിന്നതുപോല് തന്നെ ഇപ്പ ഭയങ്കര ഇങ്ങനെ അലറി വിളിക്കലാ ഇങ്ങനെ ഇരുന്നിട്ടിരുന്നിട്ട് അങ്ങനെ ഇരുന്ന പയ്യ പയ്യെ വിളിക്കേ വിളിച്ചിട്ട് ഒരെറ്റലറി വിളിക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കയ്യ്ല് കിട്ട്ണെ എല്ലാ സാധനങ്ങളെടുത്ത് അടിക്ക്യാ അതെല്ലാം ഇണ്ട്ട്ടോ ഇപ്പയേ നല്ല വികൃതിയാ കാണിച്ചു തൊടങ്ങീട്ട്ണ്ട്. കയ്യില് അവൻ ആഹ് അവൻ്റേയില് മറ്റേ നമ്മടെ ഈ കിലുക്ക ഒണ്ടല്ല ഇങ്ങനെ കയ്യിൽ പിടിച്ച് കിലിങ്ങ്ണ സാനണ്ടല്ലോ ആഹ് അതായി ഇപ്പൊ ഏറ്റവും കൂടുതലവന്റെ കയ്യിലൊള്ളത് അത് അഞ്ചാറെണ്ണവുണ്ടേ കൊറേയ്ണ്ട്.
ഏഹ്.
അപ്പൊ അതിങ്ങനെ കയ്യില് പിടിച്ചിട്ട് കിലിക്കി കിലിക്കി കിലി ക്കി ഇരുന്നിട്ട് തലക്കൊക്കെ വെച്ചിട്ട് ഒരൊറ്റയടിയാ ചെലപ്പോ കി കിട്ടന്നേ ഈ കൈയ്ക്ക് എല്ല് ഒണ്ടല്ലോ കൈയിലും കാലിലൊക്കെ എല്ല് വ ഈ കൈ മുട്ടൊക്കെ എല്ല് വാക്കോക്കീട്ടാ കിട്ടല് എന്റെ ഹസ്ബന്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കാല് മുട്ട് ഊന്നിട്ടിരിക്കലല്ലേ കാലൂന്നി ഇരിക്കുവല്ലോ ഇങ്ങനെ കാല് മടക്കി
ആഹ്.
ഇരിക്കൂലേ അങ്ങനെ ഇരിക്കുവാണേ, അപ്പം